ഹലോ
ആ കേൾക്കില്ലേ ആ എന്താ വർത്തനം
ആ ഞാനിവിടെ വീട്ടില് കൊറച്ച് തയ്യല്ലുണ്ട്
ഏ
തയ്യലുണ്ട് വീട്ടില്.
ആ വീട്ടിലോ?
ആഹ്.
ആ ശെരി ആ ആ് ഇപ്പൊ ഉണ്ടോ അട അടിക്കുണ്ടോ?
ഇപ്പ ഈ രാവിലെ സ്കൂളില് പിള്ളേരൊക്കെ വിട്ടിട്ട് വന്നിരുന്ന് കൊറച്ച് ഇത് വെട്ടി വെയ്ക്കും. അപ്പൊ തയ്ക്കാൻ വേണ്ടി പോയിരുന്ന പിള്ളേര് രണ്ടായിരുന്നാലും കൊഴപ്പമല്ല വെട്ടുന്ന സമയത്ത്.
ആഹ് ആ അത് ശരിയന്നെ. ആഹ് ആ ഞാനും ഇത് തന്നെ വീട്ടിൽ തന്നെയാ ടൈലർ തന്നെയാണ്.
തയ്യലാ ആഹ് ആഹ് ആഹ്.
അങ്ങനെ കോട് ഡ്രസ് അങ്ങനെയൊന്നുമല്ല നമ്മള് ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ കിട്ടണൊക്കെ. വാങ്ങും വലിയ തിയിലല്ല.
ഗ്ലൗസ്, ചുരിദാറ്,
നൈറ്റി,
ആഹ് നൈറ്റ് അടിക്കാനൊക്കെ?
ഇപ്പൊ യൂണിഫോമിന്റെ ഒക്കെ ഇത് കഴിഞ്ഞാലോല്ലേ.
യൂണിഫോം ഷർട്ടൊക്കെ തയ്ക്കോ?
ഷർട്ടോ ആ ഞാനിപ്പം എന്റെ മക്കളതൊക്കെ ഞാൻ തന്നെ ഷർട്ടൊക്കെ തയ്ച്ചേ. ഉം ഞാന് ഇതിപ്പോ പഠിച്ചിറങ്ങിയതാണ്.
ആഹ് ഞാൻ മുമ്പ് പഠിച്ചിട്ട് ഒരു രണ്ട് വർഷമായി. രണ്ടായിരത്തി പത്തില് പഠിച്ചതാണ്.
ആഹ് പത്ത് ആ ശരിയാ അപ്പൊ ആഹ പിന്നെ എടുത്ത് നോക്കില്ല പിന്നെ പോയില്ല
എനിക്ക് ആവശ്യളെ അല്ലെ ഞാൻ പഠി
ആഹ ഉണ്ടല്ലോ ശരി ഷർട്ട് ഷർട്ട് തന്നെയാണ് പക്ഷെ ഏറ്റവും പഠിച്ചാാല ഏറ്റവും സിംപിൾ ഷർട്ടാണ്
ഷർട്ടാണ് അറിയില്ല ട്ടാ ഞാൻ അപ്പോഴ പഠിച്ച് അപ്പോഴ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെല്ലാം പഠിപ്പിക്കില്ലോ അതുകൊണ്ട് അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷർട്ട് തച്ചു പഠിച്ച്‌ അത്രതന്നെ പിന്നെ എനിക്ക് വേണ്ടിയുള്ളത് ഇങ്ങനെ പഠിച്ച അത് സ്ഥിരായിട്ടിങ്ങനെ തച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊക്കെ തൈച്ച് കൊടുക്കണണ്ട് ഇപ്പൊ ഇതാ രണ്ട് ആൺപിള്ളേരാണ് അപ്പൊ രണ്ടു പേർക്കും യൂണിഫോം പുറത്താണ് കൊടുക്കു
പൊറത്ത് കൊടുക്കുക അത് ഞമ്മൾ ടൈലറായിട്ട്
രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ ഈ രണ്ടു പേർക്ക് യൂണിഫോം തച്ചു വാങ്ങിയത് വീട്ടുകാരല്ലാം വഴക്ക് തച്ച് ഒരു ഷർട്ട് പൊളിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളത കൊണ്ട് അതൊന്ന് പൊളിച്ചു നോക്കിട്ട് തച്ചാ നല്ല ആയിരിക്കും
ആഹ പിന്നെന്താ അറിയോ നമ്മളിപ്പ എന്താന്നുവെച്ച എന്താ ന്യു യൂട്യൂബ് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലോ മനസ്സിലാവണ വീഡിയോസ് ഉണ്ട്
എങ്ങനെ എളുപ്പുണ്ടാ
ഓ ഷർട്ടാ സുഖോ എന്നെച്ചാല് ഞമ്മളത് പിന്നെ മറ്റേന്ത ഇപ്പം പെറ്റിക്കോട്ട് ഷർട്ട് ആണല്ലോ ഗേൾസിന് കൂടുതൽ എല്ലാരും വരണേ ഉം ആ അപ്പൊ ഇപ്പൊ ഷർട്ട് കുഴപ്പൊന്നും ഇല്ല വെട്ടീട്ട് എനിക്ക് തോന്നാ സുഖ അടിക്കാനും അത് വേഗം പണീം തീരും
ഓ ഓ
ഉം ഉ നമ്മള് നോക്കാഞ്ഞിട്ടാണ് ഒരിക്കടുത്ത് അടിച്ചാ പിന്നെ നമ്മള് അടിച്ചു കൊടുക്കും മക്കൾക്ക്
തയ്ക്കണം പഴയ ഷർട്ട് ആതെങ്കിലും പൊളിച്ചു നോക്കി
ആഹ ഇപ്രാവശ്യം വിചാ ഞാൻ സ്വന്തം ഒന്ന് ചെയ്തോക്കെട്ടെന്ന് അപ്പൊ കൊഴപ്പല്ല കൊളറും ഇന്തൊക്കെ നല്ലോ നന്നായിന്
കോളറ് സ്റ്റിപ്പ് നല്ല കട്ടിയുള്ള സ്റ്റിപ്പ് വേണം അല്ലേ പ്രത്യേകം
ക്യാൻവാസ് വാങ്ങണം
ആഹ ഞാനാണെങ്കിൽ നമുക്ക് ഈ ചുരിദാറിലൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിക്കൂലേ അത് ഇത്തിരി ക
അത് കൊറവല്ലേ അത് പിന്നെ ബോയ്സിന്റെല്ലല്ലോ എന്താ മറ്റേ സാദാ ക്യാൻവാസ് അല്ലേ നമ്മള് ഹൈനെക്കിനും ആഹ ആഹ മറ്റേ ഇതിനൊക്കെ കൊടുക്കണേ ആഹ ആ
അപ്പൊ അതിനി വാങ്ങണം വാങ്ങിട്ട്
ആഹ ചെയ്തോക്കെ നിങ്ങൾ പിന്നെ അത്യാവശ്യം അടിക്കുവല്ലോ അപ്പൊ പിന്നെ അതെന്തായാലും സിംപിളൈക്കാരം ഉം പിന്നെ
ബാക്കില് ഒരു പീസ് ഇതൊക്കെ ആലോചിക്കുമ്പോ
ആ ആ ആഹ റെഡി ആവും ഞാന് ഇനക്ക് അളവൽക്കാനും അങ്ങനത്തെൊന്നും അറിയില്ലേനി എനിക്ക് പഠിച്ചിട്ട് ഇങ്ങട്ട ഇറങ്ങി പിന്നെ ട്രെയിനിങ്ങിനു രണ്ടു മാസം ബോട്ടിക്കില് പോയി അവിടന്നാണ് അളവും കാര്യങ്ങളൊക്കെ പഠിച്ചത്
ഞാൻ പുറത്ത് കടേൽ തയ്ക്കാനൊക്കെ പോയിട്ട് ണ്ട് തയ്ക്കാൻ ഇരിക്കാനൊക്കെ പക്ഷെ ബ്ലൗസ് ഇതൊക്കെ തച്ച് അവരെ എല്ലാരും ചോയ്ക്കും ബ്ലൗസ് തയ്ക്കും പിന്നെ അതിന
ആഹ് ബ്ലൗസ് അല്ല ഏറ്റവും പ്രയാസം എനിക്കാണെങ്കിൽ ആ ബ്ലൗസിന്റെ കട്ടിംങ് ഒന്നു റെഡി വൂല്ല ഞാൻ ഇൻക്ക് ബ്ലൗസ്സ് അടിക്കാൻ പുറത്തു കൊണ്ട് കൊടുത്തേക്കാ എൻക്ക് ആ ഫ്രണ്ട് എങ്ങനെ ആയാലും ആ പോയിന്റില്ലേ? ഹ് ഹ് അഹ് മാറും. എങ്ങനല്ല അടിച്ചു വെരുമ്പോ വേറെരു കോലേയ്കാരം.
എനിക്ക് നേരത്തെ അങ്ങനായിരുന്നു പിന്നെ ആ ഓ എല്ലാരാന്നും വാങ്ങി തച്ച് തച്ച് തച്ച് ഇപ്പം കൂടുതൽ ബ്ലൗസെ ഒള്ളു കി
ആ ആ ആ ആ ഡിസൈൻ ചെയ്യോ വർക്ക് ചെയ്യോ?
ആഹ് കൊറച്ചൊക്കെ അങ്ങനെ അത്യാവശ്യം അത്ര ഇതാണെന്ന് പറയുന്നവർക്ക് മാത്രം അതിരുന്ന് ഇതിലിന്ന് തൈക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്
ഉം ഇൻസ്റ്റേ ആഹ് ഇണ്ട് അതാ ഞാൻ പറണത് ഒര് ആ സിലിഡ്രും അരിവർക്കൊക്കെ ചെയ്താല്
ഉം എല്ലാം പഠിച്ച് അതും ഓൺലൈൻ വഴി ആ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു.
ആഹ് ആയ് ശരി ഉം മ് മ്. നല്ലതാണ് നല്ല സ്കോപ്പ്ണ്ട് പറഞ്ഞിട്ട് കാര്യല്ല്യ ഇരിക്ക പോവാനും താവാനും കയ്യണം. എപ്പളും സ്വന്തം ചെയ്യാ കയ്യണം.
ആ ആ
എന്നാലല്ലേ ആ ആരും തൊടങ്യോല് ആരും പൂട്ടി പോയിട്ടൊന്നും ഇല്ലല്ലോ ഹ് ഹ്
ഇല്ല ഇല്ല ഇല്ല അതിന് ഏ ദെവസവും നല്ലെ
ആഹ് അതാണ് ആടെ മിസ് ഞങ്ങളോട് എപ്പോഴും പറയേ ഇങ്ങള് നാലാളെന്നെ ള്ളൂ ഒന്നും നോ കാത്തത് അറിയൂ ഇങ്ങള് വീട്ടിലിരുന്നോളി അറിയും മ് ഒരൊ ക്കെ വേറെലൊരോക്കെ കടയിട്ട് ഓരോരുത്തര് ഓരോന്ന് തൊടങ്ങി. അമ്മള്ത് മക്കള് ത് കുട്ടികള് പറഞ്ഞു ങ്ങാണ്ട് ഇങ്ങനെ വീട്ട് നിക്കും.
ആ കല്യാണ വർക്കിനൊക്കെ തന്നെ എങ്ങനെയാലും ബ്ലൗസിനോക്കെ ഇവിടെക്കെ പത്തൊക്കെ യുണ്ട്.
നല്ല റേറ്റ്ണ്ട് ന്റെ ഒരു ഫ്രണ്ട് ണ്ട് ഓള് നല്ലോം ചെയ്യും. ഓള് മെയിനായിട്ട് തന്നെ ബ്ലൗസാണ്. പിന്നെ പാർട്ടി വെയർ എല്ലം ചെയ്യു ഓള് ഓളെന്നെ പറയണെ കേ ക്കാം. നല്ല റേറ്റ് ഇണ്ട് ഇങ്ങളൊക്കെ ങ്ങനെ നോക്കിന്നൊളി പറയും ഹ് ഹ്. ആയി ന്നെന്താണ് ഈ മക്കള് കുട്ടിള് പറഞ്ഞു ങ്ങാ വീട്ടിന്നാങ്ങാട്ട് എറങ്ങൂലെ
പടി.
ആഹ്
മ് ഉം ഇല്ലാതെ കൊയപ്പല്ലെ ബ്ലൗസ് ഒക്കെ ആണെങ്കി ഇങ്ങനെ ഈ രാവിലെ ഇരുന്ന് കൊറേ ഒരുമിചങ്ങ് വെട്ടി വെക്കും. ഇ ഒരാൾക്ക്ന്നെ രണ്ട് മൂന്നെണ്ണം കെ കാണും.
ആഹ് -
അപ്പൊ ഒരുമിച്ചങ്ങ് വെട്ടി ആ വെട്ടി വെയ്കും അപ്പൊ എടക്കടക്ക് സമയം കിട്ടുമ്പോ അങ്ങ് കൊറശേ അങ് തച്ചു വെച്ച് എട്ക്കല്ല
ആഹ അന്നെ വീട്ടില് മക്കൾ ആ പിന്നെ പി എത്ര കുട്ട്യേളാ.?
രണ്ട് പേര്. ! മ് ആഹ് സ്കൂള ഒരാള് ആറാം ക്ലാസില് ഒരാള് നാല്ല്.
നല് ആഹ് അ അപ്പൊ പിന്നെ താക്കാലോ ഒരു പോയി കഴിഞ്ഞാ മ്മക്ക് ഇരിക്കാലോ അറിയ പഷെ ഇതന്നെ നമ്മള് വീ ട്ട്ലെ പണിതൊക്കെകയിഞ്ഞിരിക്കുമ്പോ ഒര് ഏകദേശ നേരം ആവും.
ഉം ഉം
ഹസ്ബന്റ് നാട്ടില്ലാ.?
ഹസ്ബന്റ് ഇല്ല ഡിവോസ് ആണ്.
ആഹ് ഓക്കെ മ് കൊഴപ്പല്ല ആരതും അറിയണ്ട
എനിക്ക് പിന്നെ പിള്ളേരെ കാര്യം
നോക്കിയാൽ മതി ഞാൻ പറ നല്ല ഇതിലൊക്കെ ഉയരത്തിലൊക്കെ എത്തട്ടെ
ഹസ്ബൻഡ് ഉണ്ടായി ഹസ്ബൻഡന് കൂടെ ചെലവിനൊടുത്ത് ജീവിക്കേണ്ട അവസ്ഥയായിുന്ന
ആഹ് അത് ശരിയാ അതാ അങ്ങനത്തെ കിട്ടീട്ട് കാര്യമല്ല
ഇപ്പൊ അത്രയും ചെലവ് കുറഞ്ഞിട്ടുണ്ട്
അല്ലല്ല അ അങ്ങനെ അങ്ങനെ ആയിട്ടും കാര്യല്ലല്ലോ രണ്ടാളും പാടൊപ്പം പോകുമ്പോ നമ്മളല്ലേ
ഭയങ്കര കുടി അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മള് അങ്ങോട്ട് വീട്ടിൽ നിക്കുന്നം നമ്മൾ അങ്ങോട്ട്
ഏഹ് വേണ്ട വേണ്ട ഉം ശരിന്നെ ആഹ് ആഹ് ആൺകുട്ടിയളാം
ആഹ് ആൺപിള്ളേര്
ആഹ് ആഹ് ആ എന്നാലോ പഠിച്ചതായാ മതിയല്ലോ
ആഹ് അങ്ങനെ ഒരാൾക്ക് ചെവിക്ക് ചെറിയ പ്രശ്നംണ്ട്
തന്നെ
ഉം
ആഹ്
കൊഴപ്പല്ല ശരിയാവും
വിടൂല മുകളില ആളണ്ടല്ലോ ആഹ
ഉള്ളതൊണ്ടല്ല ഇത്ര ദിവസം നമ്മള ഇങ്ങനെ
പിന്നെ
അയ്യോ ഭർത്താവ് ഇവിടെന്ന് പോയാലും ഏ ദിവസം ഇവിടെ വന്ന് പോഹളണ ഴ രണ്ട് മൂന്ന് വർഷ ആയിട്ടും
ആഹ എന്നിട്ട് ഇപ്പോഴും വരുവോ?
ഓഹ് ഇപ്പോഴിഞ്ഞ ആഴ്ച വന്ന് വീടുണ്ടണ്ട് ജനല എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിട്ട് പോയി ബള ബഹളം തന്നെ അത്
അഹ് ശെരിയാ പേടിയന്നല്ലേ ഇങ്ങനെ നിക്കുമ്പോ ഉം ഞാൻ പറയുന്ന എനക്ക്ല്ലേ എനക്ക്ന്നാ പൊറത്ത് ഇട നോക്കി കൂടെ സ്വന്തം എന്തെങ്കിലും അങ്ങനെ നോക്കി കൂടേ
ഇവിടെ അമ്മ അടുത്തുണ്ട് അപ്പൊ അമ്മയ്ക്ക് എ എൻന്റെ അനിയത്തിക്ക് പിള്ളരില്ല അപ്പൊ അമ്മയ്ക്ക് പിള്ളേരെ വിട്ട് അങ്ങനെ എന്നെ ഒരിടം പോകാൻ സമ്മതിക്കില്ല ദൂരോട്ടൊന്നും
ആഹ് ശരി ആ അങ്ങനെ പുറത്തല്ല ഞാൻ പറഞ്ഞത് നമ്മക്ക് സ്വന്തമായിട്ട് എന്തെങ്കും പൊട്ടിക്ക് ചെറിയരു പൊ
ഓ ഞാൻ നേരത്തെ ജോലിക്ക് പോയിക്കോണ്ടിരുന്ന അവിടെ വന്നിടന്ന് ബഹളം വെച്ച് അപ്പൊ അങ്ങനെ നിറർത്തിയതാണ് ഒരിടത്തും ജോലിക്ക് പോകൻ പറ്റ
ആഹ് അങ്ങനൊവവുമ്പോ പറ്റൂല എ വച്ചാ നമ്മള് എത്ര കഷ്ടപ്പെട്ടാ പൊരത് തുടങ്ങണേ
ഉ സ്വന്തം ബാക്കിയുള്ളര സ്ഥാപനത്തിൽ പോയല് അവിടെ വന്ന് അപ്പ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങണംന്ന് അറിയണെങ്കിൽ പിന്നെ അവിടെ എല്ലാം അടിച്ചു കൊണ്ട് ചുട്ടിട്ട് വര് അങ്ങനൊക്കെ
ആ വേണ്ട അതൊന്നും കഴിവൂല പിന്നെ പറ്റൂ നമ്മള് ഇൻസ്റ്റയിലൊക്കെ കൊറെ പോസ്റ്റ് ചെയ്യാം ഉം
അത് കൊഴപ്പല്ല വീട്ടില് അത്യാവശ്യം കിട്ടിയ പിന്നെ അതിന്റെ ഇരട്ടി ലോണുകള്
ആ അതാണേ അതാ അതൊക്കെ ഇണ്ടാവുമ്പോ ഞമ്മക്ക്
മോന് വേണ്ടി ചെലവിന് അവന് ഒരുപാട് വേണം ഈ ചെവിൽ മെഷീൻ അതിന് ഒരുപാട് പൈസ ചലവുണ്ട്
ആ ആ വ മോന്റെ കാര്യത്തിനന്നല്ലേ
അവനെ അത് ലോൺ എടുത്ത്ടുത്ത്ടുത്ത് പിന്നെ പിള്ളേർക്ക് ഉള്ളത് ആവശ്യത്തിന് എല്ലാത്തിന് ഒരുപാടായോ
ആ
ആൺപിള്ളേര് ജീൻസ് പാന്റ് ഷു
ആഹ് എല്ലാമാണ ഇനിയിപ്പോ ഇ പറഞ്ഞില്ല ഇങ്ങള് യൂണിഫോം പുറത്ത് അടിക്കാൻ കൊടുത്ത പ്പ അത്ര അടിക്കൂലിയയി ആ അപ്പൊ ഒരു തുറർക്കണ സമയത്ത് ത് ഒക്കെ പാടെ നോക്കു... ക്കുമ്പോ എത്ര വാണ്ണം
പിന്നെ വെ ഫീസ് ഒരു രണ്ടായിരം രൂപ വീതം മാസം രണ്ട്.. രണ്ട് സ്കൂള് അപ്പൊ രണ്ട്
അപ്പൊ ഫീ ഫീ അടക്കണോ
ആ ഫീസണ്ട് ആ രണ്ടു പേർക്കും അതിന്റെ ഫീസ് നോക്കണം
ആ പിന്നെ ഇതൊക്കെ നഞമ്മള് ഒറ്റക്ക് ചെയ്യും വേണ്ടേ... ഉം
അത് അങ്ങനെ ആര് സഹായിക്കാ അങ്ങനെയൊന്നുംല്ല എല്ലാം ഒറ്റക്ക്ന്നെ
ആഇന്നായി കൊണ്ടന്നാല് ഇന്നൽ എല്ലാം നല്ലൾക്ക് ആവട്ടെ
ഉം
ആ ശരിഓക്കേ